ഉം ഓ ചക്കല്ലേ
ആഹ് ഇങ്ങളെ പേരാണോ സനാത്താജന്ന്
ആഹ് അതെ
ആ ശരി പിന്നെ വേറെന്തെക്കാ?
വേറെ എന്താ? എന്തേരുന്നു ഭക്ഷണത്തിനൊക്കെ?
എങ്ങനാ?
ഭക്ഷണത്തിനൊക്കെ ഇന്ന് എന്തെര്ന്നു കൂട്ടാന്?
ഹ് ഉം ഇന്ന് ചിക്കൻ കറിയാര്ന്നു.
കറി മാത്രേള്ളൂ
അല്ല പിന്നെ ചമ്മന്തി അച്ചാറും പപ്പടൊക്കെണ്ട് ഞങ്ങള് ഞാനും മക്ക നല്ല ഉപ്പേരിം തൊന്നും ണ്ടാക്കിയിട്ട് ഇവർക് വല്ലാത്തിന്നൊന്നുല്ല്യ അപ്പൊ പിന്നങ്ങനടാക്ക എപ്പഴെങ്കിലും പയറോ കേബേജൊക്കെണ്ടാക്കുന്നല്ല
ആഹ വിനുല്ല്യേ അവിടെ
എങ്ങനെ
വെയ്ല് ല്ലേ
ആഹ് ഇന്ന് വെയിലെന്ന് ഇന്നലെ നല്ല മഴേനി ഇന്ന് വെയിലെന്ന്
ക്കണ സട്ടാല വല്ല കൊറേ സ മ്മാ മണ്ടിപ്പോ ഇവടെ സ്ഥലല്ല്യ ഇപ്പഴും ആ ഇപ്പഴും കേക്കാല്ലേ
അനെ വിളിക്കണടി പോയക്കെ ആ
ഹലോ
ആഹ എന്തെങ്ങാ പറഞ്ഞത്
ഇപ്പളും കേക്കല്ല്യെ
എന്ത റേഞ്ച് പ്ര ആ ഇടക്കൊന്ന് മിസ് മിസ്സ ആവണ്ട്
അഞ്ച്
മാക്കന്തവ
ഏ
മന്തയാണ്
നിങ്ങതാ വെയിലിറ്റെ കളിക്കണ്ട തുണികളക്കെ കൊറെ ദിവസത്ത ഉണ്ടല്ലോ ഉണങ്ങി കിട്ടാന്
ആഹ ഈ കാലായ പിന്നെ അതന്നെ വെയില് കാണുമ്പോ ഒന്ന് പുറത്ത കിടും മഴെ യ്യുമ്പം ഔ ത്ത്ക്ക് ടാ അതന്നെ പണി ഡ്രസ്സിന്റെ കാര്യത്തിന് ഡ്രസ്സിന്റെ കാര്യത്തി പണിണ്ട്
അങ്ങനെ വാഷിംഗ മെഷീല്ലെ ങ്ങക്ക്
വാഷ് മെഷീൻ ഉണ്ടെ കൊറെണങ്ങി പിന്ന ഒന്ന് കാറ്റട്ടിയാ മതി
ആഹ ങക്ക്ല്ലേ
ആ ഉണ്ട് ഞാ ഒണക്കലേള്ളു ഞാൻ തിരുമ്പലല്ലേ ഒൺ ക്കാ ൻ ഉപയോ ക്കും
അങ്ങനൊന്നും വന്നിടില്ല തിരുമ്പല്കല്ല് മ്മല് തിരുമ്പും ന്നിട്ട് അയില്ട്ട് ഒണക്കും മഴ കറി ആണെങ്കിലും മീനാണെങ്കിലും വേഗം നോക്കിക്കോ
ത്തു ഒൺങ്ങിക്കിട്ട്ണ് ല്യ
ഉം
യൂണിഫോമൊക്കെ ആകുമ്പംതീരെ ഒണങ്ങിക്കിട്ടു ഇന്ന് പിന്നെ ഞായറാഴ്ച ആയതോണ്ട് കൊയപ്പല്യ
ഉം ഉം അക്കത്തവരെ അങ്ങനെ കാൾള് വിളിക്കാനൊ പറ്റിയി് ചെയ്യില്ല ഒന്ന്ങ്ങോട്ട് വിളിക്കുമ്പോൾ അപ്പോൾ കേൾക്കൂല്ല അങ്ങോട്ട് ഇന്ന് പിന്നെ ടാസ്ക് കംപ്ലീറ്റ് ആക്കണംന്ന് പറഞ്ഞെ ഫോണിന്റെ പ്രശ്നക്കുംപ്പം വേറെ ഫോണ് മാറ്റി നല്ല സി മെമക്കെട്ട കുടിച്ച അപ്പൊ പിന്നെ കുഴപ്പില്ല
പിന്നെ ഉ
പിന്നെ വേറെന്തൊക്കെ
അല്ലേ നിങ്ങളെ ഒരു പാട് പേര് അവടെ രണ്ടാളും ഒരുപണി ഇല്ല വീടിന്റെ അട്ത്തല്ല രണ്ട് മുപ്പത് മിനിറ്റിന്റെ യാത്രണ്ട് ജില്ല പറയുമ്പോ രണ്ട് ജില്ല
ഹലോ
ആഹ്
ഇങ്ങളെ ഭർത്താവിന്റെ വീട്ടിലാരെക്കെണ്ട്
ആഹ് ഞാൻ ഹലോ
ആഹ് കേക്ക്ണ്ല്ലേ
ഇല്ല ക്ലിയർ ആ വണില്ല
ഇപ്പളും ക്ലിയർ ആവുന്നില്ലാ
ഇല്ല്യ എട്ക്കട്ക്ക് സ്റ്റക്കായി
റെയ്ഞ്ചില്ല റയ്ഞ്ചിൻ്റെ ഇഷ്യു ആണ് തോന്ന്ണ്
ആഹ് അതായിരിക്കാകേരം
ആഹ് പിന്നെ മൂത്തത് മോളാ
ആ മൂത്ത രണ്ടാളും മോളാ ഉം ചെറ്ത് മോന്
ആഹ് നിങ്ങളെന്തൊക്കെ ഫുഡ് ഉണ്ടാക്കും
ആഹ് അനാ അങ്ങനെ വല്ല്യ ഉണ്ടാക്കലൊന്നുല്ല അത് ചെറുപ്പട്ടക്കരൊക്കണല്ലോ എന്ന വെറൈറ്റിയായിട്ട് ഉണ്ടാക്കു ലെ അങ്ങനെ മീന്
ആഹ് കപ്സണ്ടാക്കോ
ഉം
കപ്സ് ഉണ്ടാക്ക
ഏഹ്
പോണതാ കപ്സണ്ടാക്കോ
ആഹ് അങ്ങനെത്തെക്കെ ഉണ്ടാക്കും ഭക്ഷണം മന്തി ബിരിയാണി അതൊക്കെ ഉണ്ടാക്കും
കപ്സ എങ്ങനേണ് ഇങ്ങള് ണ്ടാക്കലേ
കപ്സ് എന്താ അത് അയിന് ഒരു ഉള്ളിയൊക്കെ പോരെ ഞങ്ങള് ഇവിടെ കൊറച്ച് തീലല്ലാംണ്ടാക്കുള്ളൂ ഞങ്ങക്ക ഒരു ഉള്ളി തക്കാളി പേസ്റ്റ് ആക്കിയിട്ടും അങ്ങനെ എർച്ചി ആയ പിന്നെ അല്ലല്ല ഞാൻ ഹോട്ട്പോർട്ടില്
എങ്ങനെയാ ഒന്ന് പറഞ്ഞരോ
എനാ
എങ്ങനെയാ ഉണ്ടാക്കന്ന് പറഞ്ഞ
അത് നമ്മള് ഇതൊക്കെ ഇടുലമ്മ ബിരിയാണി ഒക്കെ വെക്കൂലെ ഇതേപോലെ ആ ആ മസാല മാണ്ട ർച്ച് മസാല മതി. രണ്ട് ഉള്ളീ പിന്നെ ഒ ഒരു ത തക്കാളി ഒന്നും ഒന്ന് ഒന്നും വൽതാക്കി എടുത്താൻ വാണ്ടി പേസ്റ്റാക്കി അത് വയറ്റീന്റെ ശേഷം പിന്നെ അയ്ൻ്റെ കപ്സ മസാലേം ഓ ഉപ്പ്ട്ട് കാണ്ട്
ഓഹ്
ആ ആ വെള്ളത്തിൽ തന്നെ അരി അരിടാ
അല്ല കുക്കറിലു ഉണ്ടാക്കുല്ലെ കപ്സ
കുക്കറിൽ ഞാൻ ഒന്നു ഉണ്ടാക്കല് ല്ല നെയ്യ്ച്ചോറും ഒന്നുണ്ട ഇന്ക്ക് പേടിയാണ് കുക്കറിൽ ഉണ്ടാക്കണ്ട ഉം
ഓഹ് നെയ്ചോറെക്കെ അടുപ്പത്തുണ്ടാക്ക?
ഏഹ്
നെയ്ചോറൊക്കെ അടുപ്പത്താണ്ടാക്ക?
ആഹ്
കറികളൊക്കെ
ആഹ് അത് ചിക്കൻ കറി രാവിലെ അയ്നൊന്നും പ്രശ്നൊന്നുല്ല അത് വേറെള്ളത് ഈ ഫ്രെ പഞ്ച്പൈസ് മറ്റേ അങ്ങനത്തൊക്കെല്ല അതൊന്നും ഉണ്ടാക്കാകയ്യൂല്ല ഇപ്പത്തെമക്കക്ക് അതൊക്കെല്ല പറ്റുള്ളൂ ശവായ
അതൊക്കെ ഇങ്ങള് ഇങ്ങനെ അടുപ്പത്താണ്ടാക്ക? കുക്കർ അല്ലാതെ
ആഹ് ഞാൻ ചട്ടീ തന്നെ ഉണ്ടാക്കി
ഞാൻ ആദ്യായിട്ട്ക്കാട്ടോ നെയ്ച്ചോറെക്കെ
ഏഹ് ഇന്ക്ക് കുക്കറിലൊക്കെ ഉണ്ട് ഇന്ക്ക് വെള്ള റോ വച്ചിട്ട് പേടിയാണ്. ന്റു ഉമ്മ എന്നോട് പറയ് ന്റുമ്മക്കെ കുക്കറിതന്നെ വെക്കല് ഞാൻ പറിം ഇന്ക്ക്ഇന്ക്കെരു ഇതാണ് ഇന്ക്കൊരു വെറിലാണ് കുക്കറിലൊക്കാന് അത് ഞ് എത്ര കൊറച്ചായാലും ഞാൻ കൊറച്ച് ചെമ്പട്ടി വെള്ളം വെച്ച്ക്കാണ്ട് ഞാൻ അങ്ങനവെക്കല്.
ആഹ് അതാവുമ്പോ നമ്മളെ വേവിനനുസരിച്ച് ഊറ്റിട്ക്കാല്ലൊ.
ആഹ് അപ്പ ഞമക്ക് എ എടക്കെടക്ക് നോക്കല്ലേ മറ്റേതാവുമ്പൊ പിന്നെ
എളുപ്പാട്ടോ കണക്കൊക്കെണ്ട് വെള്ളത്തിന് എത്ര നാഴിക്ക് ഇത്ര ഗ്ലാസാണെങ്കി അയിനനുസരിച്ച് ഗ്ലാസില് വെള്ളത്തിന്റെ കണക്കൊക്കെണ്ട് അപ്പം കറക്ട്ട് കിട്ടും. ഇവിടെ എന്റെ ഉമ്മീം അവിടെ അമ്മക്കെ കുക്കറ്ലന്നെ ഉണ്ടാക്ക
ആഹ് എന്റുമ്മക്കും കുക്കറിലന്നെ ഉണ്ടാക്കല് പക്ഷേ മ്മ പറയും കുക്കറിലല്ലേ എളു ഇന്നെക്കൊണ്ട് വയ്യ നിക്ക് പേടിയാണറിയും
ആഹ്
ഉം ഓരോര്ത്തർക്കു ഒരേത് തല്ലേ
കരളുണ്ടാക്കൂല്ലേ കറികളൊക്കെ ഇണ്ടാക്കോ കുക്കറ്ല്
ആഹ് കുക്കറില് കറി ഒക്കെ പോലെതന്നെ ഉണ്ടാക്കല് കുക്കറിൽ ഉടുക്കായിയൊന്നില്ല ല്ല ഞാൻ ഇങ്ങനെ എനിക്ക് മറ്റ ചോ ആഹ് ചോറൊക്കാൻ കയ്യൂല്ല ചോറ് ഇന്ക്കൊരു പേടിയാണ് വെള്ളറിയ
വേഗം വേഗം ഇണ്ടാക്കികുട് ഈടെ അവിടെക്കുമ്മിം
ആഹ് സുക്കറില് കറികളും ഇന്തൊക്കെ ഉണ്ടാക്കലുണ്ട് എല്ലാ കറികളുണ്ടാവും കടലക്കറികളും എറച്ചികറികളും അങ്ങനത്തെ കറികളൊക്കണ്ടാക്കും പക്ഷെ ദ് ഇതിനിക്കൊരു പേടിയാ ചോറെക്കാൻ ഇന്ക്കൊരുപേടിയ പിന്നെ വേറെന്തെക്കെ